കേൾക്കുന്നുണ്ടോ
ഹലോ ചെറുതായിറ്റ് കേക്ക്ന്ന്ണ്ട്
ആഹ് നല്ല നല്ല വോയിസ്‌ല് പ്പോ കേക്ക്ന്നോ
ആ കേക്ക്ന്നുണ്ട്
ആഹ് എന്തോണ്ട് വിശേഷ ആഹ് എന്തോണ്ട് വിശേഷങ്ങള് മഴയാണോ ആണോ നമുക്ക് ന്നലെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴയാര്ന്നു ന്നലെ ന്നും നല്ല വെയില്
ന്നലെ രാവിലെ തൊട്ട് ഉച്ചവരെ നല്ല മഴായിരുന്നു പിന്നെ കൊർച്ച് ശാന്തത ണ്ടായിര്ന്നു
ആഹാ നമുക്ക് മഴയായ ഭയങ്കര ബുദ്ധിമുട്ടാണ്ങ്ങ് നമുക്ക് നമ്മുടെ ഏരിയൊക്കെങ്ങ് വെ ള്ളം വെള്ളം വീട്ടിലൊന്നും വെള്ളം കേറത്തില്ല വയി തോടൊക്കെയുണ്ട് അടുത്തെ വയലല്ല തോടുണ്ട്
ആഹ്
ആ തോടുള്ളപ്പഴേ തോടങ്ങ് നെറഞ് കവിഞ്ഞ് പിന്നങ്ങ് നമ്മുടെ പറമ്പിലോട്ടൊക്കെ ങ്ങ് വെള്ളം കേറും
ആഹ് ഞങ്ങക്ക് അങ്ങൻത്തെ ബുദ്ധിമുട്ടുകളൊന്നുല്ല
ഉം ന്നട്ട് ഹ് പക്ഷെ ഈ വർഷം മഴ പെയ്തില്ലല്ലോ കൊറവില്ലേർന്നോ അതുകൊണ്ട് കൊഴപ്പല്ല കണ്ടിന്യൂ ങ്ങനെ മഴ പെയ്താ ങ് വെള്ളം കേറും ഉം ആഹ് ബുദ്ധിമുട്ടാന്നുല്ല അതെന്റെ ചേച്ചിയൊക്കെ പറയും അവർ ക്കൊന്നും കിണറ്റിലൊന്നും വെള്ളം പോലും ആയില്ലന്ന്
ആ ഞങ്ങൾക്ക്വ്ടെ വെള്ളത്തിൻ ആ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നും ണ്ടാവേല്ല
ആ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചാ തോടും അങ്ങനെ ഏരിയയുണ്ട് താഴ് താഴ്ന്ന പ്രദേശം താഴോട്ട് വയൽ വയലല്ല തോടൊക്കെ ണ്ടായണ്ട് വെള്ളത്തിന് ഉണക്ക സമയാലും ബുദ്ധിമുട്ടില്ല പിന്നെ വല്ല്യ ആ വല്ല്യ ചൂടും അങ്ങനെയൊന്നും ല്ല നമുക്ക് വല്ല്യ ങ് എല്ലരും അങ് ഭയൻ ഈ വർഷം ഭയങ്കര ചൂടല്ലായിരുന്നോ
ആഹ്
ഉം നമ്മുടെ വീട്ടിൽ ആരേലും വന്നാലും പറയാ നല്ല തണുപ്പാ ന്ന് തണുപ്പാന്നല്ല വെളിൽന്നിങ്ങട്ട് വ ന്ന് കേറുമ്പം പറയേ നല്ലൊരു സുഖവാ നല്ലന്ന് പറയാ ഉം മര ആ നൽ ആഹ് വീട്ന്റെ അടുത്തൊക്കെ ന്ന ശരിക്കും മരങ്ങള അതൊ മ്മക്ക് ജോ യും കൂടുതലാണ് തൂത്തു വാരാനൊ
അതെ അതെ അതെ ഞങ്ങള് കൊറേ മര പ്പ മുറിച്ചെറിഞ് അടിച്ചു വാരാനാവായി
ഹാ അതാണ് നമ്മൾത് നാ ല് വശം പ്ലാവ് അടുത്ത പ പറമ്പിലൊക്കെയുണ്ട് അടുത്ത പറമ്പിലെല്ലാം നമ്മുടെ പറമ്പിലോട്ടാ വര ആഹ് നമ്മളൊ ത്തിരി പ്രാശ്യം വെറക് ആ മാവ് പ്ലാവുണ്ട് ട്ത്തെ പറമ്പില് നമ്മുടെ വീ വീടിന്റെ മോളില് ടെറസിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടേക്കുവാ അതിന്റെ മുകളിലോട്ട് അങ്ങ് വന്ന് പലപ്രാവശ്യവും നമ്മള് പറഞ്ഞു ഒന്ന് ഒന്ന് ആ കൊമ്പെങ്കിലും ഒന്ന് കോതിത്തരാൻ
ആഹ് അതെ അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ പക്ഷെ നമ്മൾ അയൽവാസികളായതുകൊണ്ട്
ആഹ് അതോണ്ട് ഒന്ന് പോകാൻ പറ്റത്തില്ല എപ്പോഴും നമുക്ക് അയൽ വേണല്ലോ അതൊരു സുഖല്ലല്ലോ അയൽവാസിയായിട്ട് പിണങ്ങിയിരിക്കുന്നെ ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ
ആ ഇല്ലല്ല അല്ലെ ഓര് കണ്ടറിഞ്ഞ് ചെയ്യണം
ആ കണ്ടറിഞ്ഞ് ചെയ്യണം അപ്പം അവരങ്ങ് അയൽവാസി ആണെങ്കിലും അവര് ദൂരെയാ താമസിക്കുന്നെ ഇത് റെന്റിന് കൊടു ത്തിരിക്കുവാ അപ്പൊ നമ്മളിങ്ങനെ വിളിച്ച് പറയും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയും ആ ഞങ്ങള് ആളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അതുപോലെ നമ്മുടെത് നമ്മുടെ പറമ്പില് ബുദ്ധിമുട്ട് ഉണ്ടായോണ്ട് അപ്പുറത്തെ വീട്ടുകാർ അപ്പറത്തെ സൈഡുകാര് പറഞ്ഞ് നമ്മള് അന്ന് തന്നെ നമ്മുടെ കെ നമ്മള് അന്ന് തന്നെ ആളെ കൊണ്ടുവന്ന് മുറിപ്പിച്ച് കളഞ്ഞു നമ്മ മ്മക്ക് അറിയാല്ലോ വേറൊരാള് നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ആ ഒരു വിഷമം
അത് തന്നെ അങ്ങനത്തെ വിഷയങ്ങള് ഇണ്ട് പക്ഷെ അതിപ്പോൾ മനുഷ്യൻമാര്
കണ്ടറിഞ്ഞു ചെയ്യണം നമ്മളങ്ങനെ നമ്മളായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല നമ്മള് നമ്മക്ക് കണ്ടറിഞ്ഞങ്ങ് ചെയ്യാം എന്ന ട്ട് അല്ല ഇപ്പൊ വേറെ ഇതൊക്കെ ഉണ്ട് പഞ്ചായത്തിലൊക്കെ പറഞ്ഞാ ശരിയാക്കി കൊടുക്കും പക്ഷെ നമ്മക്ക് അയൽക്കാരായിട്ട് അങ്ങനെ ഇരുന്നിട്ട് അതൊരു പറയാനൊരു വിഷമം ആഹ്
അതന്നെ പിന്നെ പ്രായമായവരൊക്കെ വീട്ടിലുണ്ടേ ഓരോറ്റ് സമ്മതിക്കേം ഇല്ല
ആഹ് ആ റ്റ് നമുക്ക് നമ്മളത് പറഞ്ഞ് ഷീറ്റാണെങ്കിൽ ആ വീണട്ട് ആദ്യം ചക്ക വീണിട്ട് ഷീറ്റ് നമ്മള് മാറിയിട്ട് ആ സൈഡിലെ പിന്നെയും ഇപ്പം ചക്ക വീണ ട്ട് അതോ ഈ പഴുത്ത ആ ഷീറ്റിന്റെ മുകളിലൊക്കെ വീണിട്ട് മഴ പെയ്യുമ്പോൾ അങ്ങ് ഭയങ്കര സ്മെല്ലാണ്
അതാണ് അത് വൃത്തികേടായി കിടക്കുകയും ചെയ്യും പിന്നെ മോളിലൊന്ന് നമ്മുക്ക് ചിലപ്പോ
ഉം ആഹ് അത് ഷോട്ടിന്റെ മോളിലോട്ട് ഫുഡ് വേസ്റ്റ് അല്ലേ അതങ്ങ് അഴുകുമ്പോ അതിന്റെ ഒരു സ്മെല്ല് വേറെയാണ്
ആഹ് അതെ അതെ അപ്പൊ നമ്മൾ ഓരോരുത്തരും നന്നായാല് എല്ലാം നന്നായി
അങ്ങനെ ചിന്തിക്കണം ആന്ന് ഒര് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ചില ആൾക്കാര് കണ്ടില്ലേ വേസ്റ്റ് ചില ആൾക്കാര് കണ്ടിട്ടില്ലേ വേസ്റ്റ് എല്ലാം പൊതിഞ്ഞ് അവരെ പറമ്പിൽ ഇടാതെ അപ്പറത്തെ ആള് താമസം ഇല്ലെങ്കി അങ്ങോട്ടിട്ടേ ക്കും ആഹ് നമ്മുക്ക് വേറെ കൊറച്ച് ച്ചൊര് പറമ്പുണ്ട് അപ്പൊ അവിടെ റെ അവിടെ ഒരു ചെറിയ വീട് ഉണ്ട് വാടകക്ക് കൊടുത്തിരിക്കുവാ എന്നാലും ആ പുരയിടത്തില് അവരിടത്തില്ല അതിന്റെ തൊട്ടപ്പുറത്ത് അന്നാരം അവരിങ്ങനെ പറ പറയും താമസിക്കാര് പറയും ചേച്ചി അവര് അവര് ജനലി കൂടെ കാണുമെന്ന് അവരിങ്ങനെ വേസ്റ്റ് പെറുക്കി എറിയുന്നെ അന്നാരം അവര് ചോദിക്കുമ്പം പറയയും ഓ നിങ്ങള് താ താമസക്കാരല്ലേ നിങ്ങള് വാടകക്ക് താമിക്കുന്നവരല്ലേന്ന് ചോ ദിക്കും ആഹ് നമ്മള് ചെന്ന് ചോദിക്കുമ്പം പറയും വേസ്റ്റ് ഇടുന്നെ അവ വേസ്റ്റ് അവര് ആഹ് പഞ്ചായത്ത്‌ ത്തീന്ന് നിന്ന് ആ പറക്കി വച്ചത് കള്ള് കുടിച്ചിട്ട് കുപ്പിയൊക്കെ ഇങ്ങോട്ട് എടുത്തിടും പ്ലാസ്റ്റിക്കൊക്കെ വാരി ഇടും പ്ലാസ്റ്റിക്ക്‌ നമ്മ നമ്മള് പക്ഷെ ആഹ് നമ്മടെ പുരയിടത്തില് വീണാൽ എന്തൊരു ദോഷവാ അതൊന്നും ഉം ഹരി ഹരിതസേന വരുന്നുണ്ട് അവര് കവറിലിട്ട് അത് ചെയ്ത് കൊടുത്താ പോരേ അത്ര പോലും മെനക്കെടത്തില്ല ഇങ്ങനെ പുരയിടം കിടക്കുവല്ലേ പറമ്പ് കിടക്കുവല്ലേ അങ്ങോ ട്ടങ്ങ് ഇട്ടേക്കാന്ന് വിയാരിക്കും
ആ ഹാ അതേനേ ചെല ആൾക്കാരങ്ങന ഇപ്പളും കൊടുക്കാത്ത നമ്മളിപ്പ മാസത്തിൽ അമ്പത് രൂപ കൊടുത്ത് ഈ വേസ്റ്റ് വാക്കി വെച്ച ഓരങ്ങ് കൊണ്ടുയിക്കോളും
ആ ആവര് കൊണ്ടപോയ് ആ പ്ലാസ്റ്റിക്ക് കത്തിക്കുന്നതിന്റെ സ്മെല്ലെന്തുവാണ് ആ, ശ്വസിച്ചുകൂടല്ലേ. അയിലത്തങ്ങാണും ആരേല്ലും ഉം കവറ് കത്തിച്ചാല് നമ്മുക്കല്ലേ അയി ന്റെ ദോഷം ഇപ്പം പിന്ന അധികം ആൾക്കാരൊന്നും കത്തിക്കത്തില്ല അറിയാം ആൾക്കാർക്ക് ആ
ഫുള്ള് ഇങ്ങനെ കൊടുക്കലാണ്.
ആന്നാന്ന്‌ നമ്മ നമ്മുടെ പഞ്ചായത്തിന്ന് വേസ്റ്റ് ഇല്ലെങ്കിലും മാസംന്തോറും ആ യൂസർ ഫീ കൊടുക്കണം. അങ്ങനേ ണ്. ആ ആ ആ എന്തായലും കാണുവല്ലോ നമ്മുടെ വീട്ടി എന്ത് ആള് താമസം ഒള്ള വീട്ടി
ആ
എന്തായാലും കാണുവല്ലേ ആ കാണും. പിന്നെ അവര് പറയും പാല് കവറൊക്കെ ആന്നെങ്കി കഴുകി ഒണക്കി വെക്കണേന്ന് പറയും. അല്ലെ അവര് മനുഷ്യരല്ലേ അവര് വന്നെടുക്കുമ്പോ അവർക്ക് സ്മെല്ലെടുക്കും. പാലോക്കെ അതെ ന്ന ആ ആ സത്യാന്ന് മീൻ ആ അത് പക്ഷെ അവരെടുക്ക ഇല്ലല്ലേ
അത് പിന്നെ ജെല്ലൊക്കെ പോക്കീട്ട്. പിന്ന ആ ഒരെടുക്കും ന്നല്ല നമ്മള്
അ ഒ ഓ ആ ജെല്ല് നശിപ്പിച്ച് കളഞ്ഞിട്ട് അത് കൊടുക്കും അല്ലേ ആ ആ ആ അത് നമുക്കറിയത്തില്ലാരുന്നു നോക്കട്ടെ. ആയി കാണത്തില്ല
എത്രയായി.
അതെന്റെലും കാണുന്നില്ലല്ലോ പിന്നെ ഇല്ല ഇല്ല ആയി ആയി ആയി ഇല്ല ഇല്ല സംസാരിച്ചോ സംസാരിച്ചോ പിന്നെ വേറെന്തോണ്ട്
കാണിക്കുന്നത്.
ഏ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അറിയാൻ പറ്റുന്നുണ്ട്. ആ ഓ ശരി ശരി പിന്നെ പറഞ്ഞോളൂ. കുട്ട്യേളെക്കെ സ്‌കൂ